ഹലോ
ഹലോ ആഹ്
ആഹ് ശരി കേട്ടോള്ളൂ
ആഹ് കേൽക്കാടാ
എന്താ പരിപാടി
ചുമ്മാ ഇരിക്കുവായിരുന്നു പിന്നെ ഞായറാഴ്ച ആയ കൊണ്ട എന്താ പരിപാടി അതാച്ച പട്ട് കഴിഞ്ഞിട്ടോ ഉറങ്ങേണ്ട സമയാ പക്ഷെ ഉർക്കും ബന്നണ്ടാവുന്ന കുഴപ്പമില്ല
ആഹ് ആഹ് ഞങ്ങള് പിന്നെ രാവിലെ ഈ ആഹ് ഉച്ച കഴിഞ്ഞ ഉറ ക്ക ഉള്ളൂ രാത്രി പിന്നെ ഉറക്കം ഇല്ലല്ലോ
ഉം
ഉം രാത്രി അങ്ങനെ ഉറക്കൊന്നുമില്ല ഉച്ചയ്ക്കാണ് എപ്പോഴും ഉറക്കം
നാളെ എന്നിച്ച് കളിയും കാണണം അതുകൊണ്ട് ഇറങ്ങിയാലോ ആലോചിച്ചിരിക്ക
ആഹ്
ഉം മസെന്റ കളി കറക്റ്റ് ഒന്നരക്ക
ഇന്ന് രാത്രിയല്ലേ ഇന്ന് രാത്രി എത്ര മണിക്കാ പന്ത്രണ്ടരക്കോ
ലോ
ഹലോ ഇന്ന് രാത് പന്ത്രണ്ടരക്കല്ലേ കളി
പന്ത്രണ്ട പന്ത്രണ്ട ഒന്നിന് ആ സമയത്ത
ആഹ് ആഹ് ആഹ് ഉം ഞങ്ങടെ കളി നാളെ നാളെ വൈകിട്ട് നാളെ വൈകിട്ട് എത്ര ഏഹ് ഒന്നരയ്ക്കോ
ആഹ് ആഹ്
ങ്ങട് ഉം
പിന്നേ എന്താ പരിപാടിന്ന് പറഞ്ഞ
ഉം കനാലി ഇപ്പോലെ വെള്ളമൊക്കെയുണ്ടോ
കനാലിപ്പ വെള്ളം പോണന്ന് കാണതായിരിക്കും മയ കാലിൽ ഇ തങ്ങെ കാണോ കാണണം വെള്ളം ഒഴിച്ചു ഒഴിച്ചു വിടുവായിക്കൂ ഉണക്കൻ്റെ ഉണക്കൻ്റെ സഥലത്തല്ലേ വെള്ളമുള്ളേ
ആഹ് ആഹ് ആഹ് അങ്ങനെ ഉണ്ടല്ലേ ഉം ആഹ് ഇത് ഇപ്പ ഇനിയിപ്പം ലാപ്പൊക്കെ മേടിച്ചു കഴിഞ്ഞോണ്ട് ഇനി എപ്പോഴും ഫോണില ലാപ്പിലായിരിക്കുല്ലോ
ആയിരിക്കും
ആഹ് ഇനിയിപ്പൊ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല എപ്പോഴും അവിടെത്തന്നെയായിരിക്കും
അവനപ്പ പുറത്തോട്ട് ഇറങ്ങിട്ടുണ്ട് ഇത് എന്താ പറയാ
ആഹ് ആഹ് അടെ തിരുവമണ്ടരി ഇപ്പൊ ഗ്രൗണ്ടില് വെള്ളം ഉണ്ടോ
ഇല്ലാ
ഇപ്പൊ കളിയൊന്നുമില്ല
നല്ല കാട് പിടിച്ചിട്ടുണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ് നീ അറിഞ്ഞാ മറ്റേ ഫ്രഷ് പ്രശോബ് ട്രെയിനിങ് കഴിഞ് വന്നായിരുന്നു
ആഹ് ഞാൻ കണ്ടായിരുന്നു അപ്പം അവന് മറ്റേ ഇതായോ കിട്ടിയോ അവന്
ഉം അവൻ ഏട്ടന്തീയതി പോകും
ആഹ് ആഹ് ആഹ്
അവനി ഇവിടെ നോർത്ത് ഈ വെസ്റ്റ് ബംഗാൾ
അവിടെയാണോ
ഉം
അവൻ ഈ മിലിറ്ററിയിൽ എന്തയ്ട്ടാ ജോലിടക്കുന്നെ
അത ചോദിക്കാൻ പറ്റില്ല അവന് അന്നേരം ധൃതിയില്ആയിരുന്നു നമ്മള എന്നെ കണ്ടോണ്ട് വന്നതാ
ആഹ ഞാൻ സ്റ്റോറി കണ്ടായിരുന്നു
ഉംപാവം ആണ്ട ടിയൊക്കെ മുടിയൊക്കെ വെട്ടി വേറെ ലുക്കായ് നീളംവച്ചവനു
അതത് മിലിറ്ററിടെ ആടാ മിലിറ്ററിക്കാത്ത് അങ്ങനെയാ മുടി വെട്ടണ്ടെ ഉം
ആ അയസമയം ആറു മാസ ട്രെയിനിങ്
ആഹ് ആഹ് ആഹ്
ഉം
അത്രേയൊള്ളല്ലേ ആ ഞാൻ സ്റ്റോറി കണ്ടായിരുന്നു അം അപ്പോഴാ മനസ്സിലായ അവൻ നാട്ടിൽ വന്നന്ന് പണ്ടൊക്കെ എപ്പോഴും ആ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ അഞ്ച് മണി ആവുമ്പോ കാണായിരുന്നു
കറപ്പയ്യ
ഉം കറുപ്പയ്യാന്ന നവനെ വിളിക്കുന്നല്ലേ ഉം ഉംഉം
അവൻ ആഗ്രഹിച്ചു അവൻ കിട്ടി ആന്റെ പോയി അവന് കിട്ടി നമ്മളെ പോല അല്ല നമ്മക്ക് ആ
അപ്പ അതിന് പോകാനായിരുന്നല്ലെ അവന് ആഗ്രഹം
ആണാണ്
ഉം ഇനീപ്പോ ഓണം ഓണം ഏഹ്
എന്താ പറയാൻ വന്നെ
അല്ലാ ഇനിപ്പോ ഓണമായിട്ട് എന്താ പരിപാടിന്ന്
ഓണം ആയില്ലല്ലേ ഓണത്തിന്റെ മുന്നെ എന്താ പരിപടി
ആഹ്
എന്തങ്ങ ഓണത്തിന് ഏതായാലും എനിക്ക്
ഓണത്തിന് നമ്മൾക്ക് വല്യ പരിപാടിന്നുമില്ല ഈ ഇപ്പഴ്ത്ത സ്കൂളിലെ പിള്ളേർക്ക് സ്കൂളിലെ പിള്ളേർക്കാണ് പരിപാടിയൊക്കെ
ഉം സത്യം നമ്മളത് കാണുമ്പോ നമ്മു ക്ക് സ്കൂളിൽ പഠിച്ചാ മതിന്ന് ആലോയ്ച്ച്
അതെ അവർക്കന്ന് പറയുമ്പ സ്കൂളിൽ പ്രോഗ്രാം അത് ഇത് ഓണം മറ്റേ മത്സരം ആ മറ്റേ നാരങ്ങ നാരങ്ങട്ട ഓട്ടം അത് ഇതൊക്കെ അല്ലെവർക്ക് നമുക്കെന്താ നമ്മുക്ക് പഠിത്തം ജോലി
ആഹ് സമയം കിട്ടിയ ഒരു കുപ്പിഎടുത്ത് അടിക്കും അത്രേള്ളൂ
ഉം
അങ്ങനെക്കെ പിന്നെ ഓണത്തിന് വേണ്ടേ ബന്ധുക്കാർ വീട്ടിൽ വല്ല വരുവാണ് അത് പിന്നെ പുത്തൻകോട്ടി ഡ്രസ്സ്‌ അങ്ങനെയൊക്കെ ഉള്ളു
അതെ ഓണത്തിന് പണ്ടൊക്കെ പണ്ടെന്നൊക്കെ പറയുമ്പോ ഓണ ഓണാമ്പോഴതെക്ക് ഡ്രസ് എടുക്കൻ പോകുവാരുന്നു ഇപ്പ അതുമില്ല
ഇപ്പൊ ഈ എടക്കണന്ന് ആഗ്രഹം പോലും ഇല്ല
ഉം പണ്ടെന്ന് പറയുമ്പോ എല്ലാ ഓണത്തിനും പോയി ഡ്രസ്സ് എടുക്കുവായിരുന്ന്
ഉം പിന്നെ വീട്ടിൽ എല്ലാം പരിപാടി ല്ലാ ഒപ്പിക്കുവാണെ അത്രോ ആൾക്കാര് ഒണ്ടെങ്കിൽ ഒപ്പിക്കും
പ്പിക്കൂ അതേ ഉള്ളതായിരുന്നു പിന്നെ സദ്യ സദ്യ പിന്നെ അത് പിന്നെ എല്ലാ വട്ടവും ഉള്ള
ആഹ് പിന്നെ നമ്മള മെയിന ആയിട്ട് പണ്ട് ചെയ്തോണ്ട് ഇരന്ന ഓർക്കുന്നുണ്ടൊ ഫോൺ എടുത്തോണ്ട് അമ്പലത്തിൽ പോയി ഫോട്ടോ എടുക്കുന്ന
ശരിയാ ഓണത്തിന് അത് എന്തിനാ നമ്മള് ഓണത്തിന് പോസ്റ്റ് ഇടാൻ വേണ്ടി അതിന് ഇതിനൊക്കെ പോയത് ക്കന്ന രാവിലെ ആവുമ്പോ ഇറങ്ങും ഉം
അങ്ങനെ തന്നെ നമ്മടെ ഉച്ചയാവും ഒരു
അന്ന് ആരൊക്കെയാ പോയ ഞാനും നീയും അല അലും അലനും ആണോ പോയെ
ആ അവന്റെ നമ്മുടെ ഐഫോൺ ഉണ്ടായി നിന്റേം അ അവന്റേം ഉണ്ടായിരുന്നെ
ആഹ് ശരി ശെരിയാ ആ അതൊക്കെ പോയിലെ മ് ഓ അതെന്താ
എത്ര പേരെയ്യിലോണ്ടായിരുന്നു
അതെന്ത്‌ ആഗ്രഹിച്ചു വാങ്ങിയതാ ഞാൻ ഉം എല്ലാം പോയി അതിപ്പോ ഞാൻ എങ്ങെ ഞാൻ
പറ നീ പറ
ആഹ് അത് പ്ലസ് ടു കഴിഞ്ഞപ്പോ എന്താ മറ്റെ കെ എഫ് സി വർക്കിന് പോയി എത്ര എത്ര നാള് നിന്ന് ഉണ്ടാക്കിയതാ
മ് എനിക്ക് തോന്ന ഈ ഐഫോണൊക്കെ മേടിച്ചിട്ട് നമ്മളെ നമ്മടെ കയ്യിലൊക്കെ കിട്ടിയാ അധിക കാലത്ത് നമ്മളെ എനിക്ക് തരൂള്ളു
മ് അത് സൂക്ഷിക്കണോടാ അതാ പ്രശ്നം മറ്റേ ഫോൺ ആൻഡ്രോയിഡ് പോലെയല്ലലോ ഐ ഫോൺ അത് നമ്മളതുപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞേയിഞ്ഞാൽ ക എന്താ ശരിക്കക്ക് നോക്കിയില്ലെങ്കിൽ അത് ഇപ്പൊ താഴെ വീണാത്തന്നെ ഒരു ഫോൺ മേടിക്കേണ്ട പൈസ കൊടുക്കണാമെടാ ശരിയാക്കണെങ്കിൽ മ്
ഉം നമ്മടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പഴും പോ താഴെ പോക്കോ അങ്ങനൊക്കെയാ
ഇല്ലേ പിന്നെ അത്ര നല്ല സാലറിയും പൈസകൾ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൊണ്ട് നടക്കാം പൈസ ഇല്ലാത്ത സ സോൺ സെക്കന്റ് എടുത്തെയെടാ അത് മറ്റേ അവന്റെ കൂട്ട് കൂട്ടുകാരന്റെ ഫോണാ അതവന് കൊടുത്തതാ അത് നാലായിരം അയ്യായിരം രൂപയ്ക്ക്
അല്ലല്ലാ അവന് മറ്റേ പരിപാടി ഒപ്പിച്ച് ഒപ്പിച്ചു അവൻ പൈസ ഉണ്ടാക്കി അവൻ പറയാ അടുത്ത വരവിന് വരുമ്പോ പുതിയ ഫോൺ എടുക്കാനാ അവൻ പറയുന്നെ അവന്റെ ഐഫോൺ തേർട്ടീനോ ഐ ടെൻ ആ അങ്ങനെ ഒരെണ്ണം എടുക്കാൻ നിക്കുവോ
ആ അവൻ മറ്റേ ഇതെന്തോ നമ്മടെ അഡ്മിഷൻ പിടിച്ചു കൊടുത്തിട്ട്
ആഹ് അതിന്റെ ഡൊണേഷന്റെ ബാക്കി അവന്റെൽ കിട്ടുന്നൊണ്ട് അവനത്
അതവന് കിട്ടിയോ?
അവന് കിട്ടിയോന്നോ അവന് അടുത്ത വരവിനു നാട്ടിൽ വന്ന് എടുക്കാനാ അവൻ പറയുന്നെ
ആഹ് അവന് കിട്ടോന്നാ പറഞ്ഞത് അവന് എന്റെ ഫോണീന്ന് ഒരു ലോണെടുത്ത് വെച്ചിട്ടുണ്ട്
ആഹ് അവനെ ലോണെ നീ നിനക്ക് തന്നിട്ടില്ലന്നൊക്കെയാ പറയുന്നെ
ആരാ പറഞ്ഞെ
അവൻ തന്നെ
ആഹ്
അത് ഞാൻ ചോദിച്ചായിരുന്നു അവൻ പറഞ്ഞ് ഇതുവരെ ഒരു പൈസ കിട്ടാനുണ്ട് അത് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ഇട്ടേരാം കയ്യി ഒരു കൊറച്ച് നാ കൊറച്ച് നാൾക്ക് മുന്നേ അവൻ എനിക്കൊരു ആയിരത്തി എത്ര അറുന്നൂറ് എഴുന്നൂര് ഇട്ട് തന്നിരുന്നു അത് അടക്കാൻ ആദ്യത്തെ അടവ് അടക്കാൻ വേണ്ടി അത് പിന്നെ അടച്ച് ഇനിയും ഉണ്ട് ഒരു നാല് നാലല്ല അഞ്ച് അടവോണ്ടോയി മ് അഞ്ചടവ് ഇനി അടച്ചു തീർക്കണം
ഇ എം ഐ ഒന്നും അല്ലല്ലോ അവമ്മാര് അട അട എത്തില്ലെകിൽ ശരിയാവത്തില്ലലോ
അടച്ചില്ലെങ്കിൽ എന്താ പലിശ കൂടൂന്നെള്ളൂ അല്ലാതെ വലിയ പ്രശ്നൊന്നുല്ല
അയില്ലല്ലോ
മ് മ് പലിശ കൂടും കറക്റ്റായിട്ടടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറു മാസത്തെ ഇതുണ്ട് ഇപ്പ ഇപ്പ ആയിരം രൂപ എടുത്ത കഴിഞ്ഞാൽ ആറ മാസങ്ങൾ നടക്കണം ആയിരം രൂപ ആണെങ്കിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്നത് തൊള്ളായിരത്തി ഇരുപത്തിയേഴു രൂപയെ കിട്ടത്തുള്ളൂ പക്ഷേ അടക്കേണ്ടത് ആയിരത്തി ഒരുന്നൂറ് രൂപ അടക്കണം നമ്മൾ അങ്ങോട്ട് പലിശ എല്ലാം കൂടെ ഒരു മാസ ഒരു ആറു മാസത്തേക്ക്.
ആറു മാസം സമയമണ്ട് നമുക്കടക്കാൻ സുഖമായിട്ട് അടക്കാം.
മ്
ഉം പിന്നെ കറക്റ്റ് സമയത്ത് അടച്ചടച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അടു ലോൺ പിന്നെ തരും കൂട്ടിക്കൂട്ടി തരും മുടക്കം വന്ന്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല.
ഉം ഹം
ഉം
അങ്ങനെയ ല്ലെ കാര്യങ്ങൾ.
ഞാൻ പിന്നെനിക്കപ്പ ബാംഗ്ലൂർ ആയോണ്ട് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ വരുമ്പോ മാത്രം ഞാനന്ന് എടുക്ക തൊള്ളായിരുന്നു ഇതിപ്പം. അവൻ്റെയടുത്ത് വെച്ചോണ്ട് അതിപ്പം അടക്കായിരുന്നു പലിശയായി. പലിശൊക്കെ ആയി എന്തുവാ മുടങ്ങൊണ്ട് ഇപ്പ എനിക്കിപ്പോ കിട്ടുന്നില്ല ഇതിനാത്ത്.
ഇനി കിട്ടണെങ്കിൽ അത്നിനി അടച്ച് തീർത്ത് കുറച്ച് നാൾ കഴിഞ്ഞാലേ അടുത്തേ വരത്തുള്ളൂ.
ഉം ഉം
ആ് എന്തായാലും എനിക്ക് നാട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും. ആ് അടച്ച് ഫുള്ള് എ എന്റെ ലോണ് രണ്ടെണ്ണം കൂടെ ഒള്ളൂ.
ഉം
അതിനി അടച്ച് തീർക്കണം അപ്പൊ എന്റെ അങ് ക്ലോസ് ആകും പിന്നെ ഇവൻ മാറങ്ങളേ ഉള്ളൂ.
ഉ ആ
ഉം ഉം അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനണ്ട്.
ഉം സമാധാനം കിട്ടത്തില്ലടാ നമ്മളെ ജീവിതകാലം ജീ ജീവനുള്ളിടത്തോളം സമാധാനം. ഉ നമ്മള് സമാതാനത്തോടെ ജീ ജീവിക്കാൻ പറ്റോടാ? സമാധാനം ഒന്നും അങ്ങനെ കിട്ടത്തില്ല.
അത് പിന്നെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ സമാധാനം കിട്ടണമെങ്കിൽ പൈ പൈസ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ട്.
അന പൈസ ഉണ്ടെങ്കിൽ സമാധാനം ഒന്നും ഇല്ലടാ ഒരു പ്രശ്നം കഴിഞ് വേറൊരു പ്രശ്നം വരും.
ഉ അത് വരും ജീവിതാണെങ്കി. പിന്നെ ഇടയ്ക്കെ ചേഞ്ച് വേ ണ്ടേ എപ്പോഴും ഒരുപോല ഇരിക്കേണ്ട.
അല്ല എന്നാല പക്ഷെ അതൊക്കെ രസാണ് പിന്നെ ഒരു ജീവിതത്തിൽ നമുക്ക്. ഇതുപോലെ വരുവാണെ ഇച്ചിരി എഫക്ട് എടുക്കും നമ്മൾ അതി
ഉം
പിന്നെ ഒരു ബാധ്യത യും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളും പിന്നെയും പെടും.
ഉം
ഇങ്ങനെൊരു കാര്യങ്ങളുണ്ട്.
അതൊണ്ട് ഓരോ പ്രശ്നം ഒരു പ്രശ്നം കഴിയുമ്പത്തേക്ക് കുറച്ച് നാളത്തേക്ക് വല്യ കുഴപ്പിലാതെ പോവും പിന്നെ.
കുഴപ്പണോ?
അങ്ങനൊക്കെ പ്രശ്നങ്ങളൊക്കെ വരു വെടഎടകൊക്കെ.
പ്രശ്നമില്ലാതെ നടക്കുന്നവരു ഒരു ഒരു ബുദ്ധിമുട്ടും അവർക്ക് അറിയത്തില്ല.
ഈ കാശുകാർക്കും പ്രശ്നമല്ല അവര് പുറത്ത് കാണിക്കത്തില്ല അവർ. പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുക്കറിയാത്തോണ്ടാ.
ഞാൻ ഇല്ലാത്തവരുടെ കാര്യ പറ േഞ്ഞ?
ഉം ഇല്ലാത്തർക്ക് പിന്നെ വലിയ പ്രശ്നാണല്ലോ അവർക്ക് വേണ്ടത് പയിസയാണ്. പൈസ ഇല്ലാത്തൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾണ്ടാവും കടം മേടിക്കും ഒരു കട തീർക്കൻ അടുത്ത കടം വാങ്ങും.
അങ്ങനെ കൊറെേ പ്രശ്നങ്ങളുണ്ട്.
പിന്നെ എന്നടാ പരിപാടി?
എന്ത പരിപാടി ഇങ്ങനെ
ഉച്ചക്കത്തെ ചോറു കഴിച്ചോ
ഓ ഞാൻ പറഞ്ഞില്ലെ സമയോന്നും
ആഹ്
മ്
ഓഹ് ഇവിടുത്തെ ചോറ് കഴിച്ച് കഴിച്ച് മടുത്ത് ഇവിടെ കറി ഇല്ല ഒന്നും ഇല്ലയോ
മറ്റേ ക ക എന്തൊ ഇത്‌ നിങ്ങള് എന്തൊ പറയുല്ലൊ ഒരു കറീട പേര്
കറിയോ ഇവിടെ ദാലോ
അല്ലടാ പല കള്റൊള്ളൊരു കറിയോ
ആ അതെനിക്കറിഞ്ഞൂടാ നീ ഏതാ ഉദ്ദേശിക്കന്നെനിക്ക് മനസ്സിലായില്ല ഇവിടെ കൂടുതലും ഇവിട അത്യാവശ്യം ഫേമസ് എന്ന് പറയുന്നത് പുലാവെന്ന് പറന്ന സാധനം അതാ ഇവിടെ കൂടുതൽ എല്ലാരും കഴിക്കുന്നെ മ് പുലാവന്ന് പറ സാനോണ്ട്
ബുലാജാം അല്ല്ലോ
ഗുലാബ് ജാമല്ല പുലാവ് പുലാവ് ചോറ്
മ് മ്
മഞ്ഞച്ചോറ് എടാ സമയായി ഞാനെന്നാ പോവാണേ
ഓക്കെ ടാ
ആഹ് എടാ ഹലോ കേക്കാവോ
ആ കേക്കാം